ഹലോ ആഹ് ഹലോ ആഹ് എന്തൊക്കെയാണ് ആഹ് കേക്കണ്ട് പറയ് എന്താ പരിപാടി സുഖായിട്ടിരിക്കു ണോ ചായയൊക്കെ കുടിച്ചിട്ട് ട്ട് കെടക്കുക
കിടക്കാനായോ
ഉറങ്ങാനല്ല ചുമ്മാ ഫോണില് കിടന്ന് കളിക്കുക
ഏഹ് അത് ശരി
പണികളൊക്കെ ഒരുങ്ങിയാ പിന്നെ നമുക്ക് എന്താണ് കുട്ടീണ്ട് അവന്റെ പിന്നാലെ ഓടലും ഇതൊക്കെയാണ് പണി അപ്പൊ അവൻ എന്താണ് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പില് പാലൂടി
ആഹ് പകല് ഉറങ്ങോ
അപ്പൊ പകലൊന്നും ചെറിയൊരു ഉറക്കം ഉച്ചക്കൊക്കെ അത്ര അല്ലാണ്ട് കാര്യമായിട്ടുള്ള ഉറക്കൊന്നുല്ല്യ
അത് ശെരി എന്റെ മോന് ഇപ്പോ വൈകുന്നേരം ഉറങ്ങിയതാ അതുവരെ എണി - ഇല്ല
അയ്യോ അതെന്താ അപ്പൊ ഇനി രാത്രി ഉറക്കണ്ടാവില്ലേ ട്ടോ
രാത്രി ഉറക്കംണ്ടാവൂല ഇനിയിപ്പ ചെലപ്പോ വേണെങ്കിൽ ഇതിമേല് അങ്ങണ്ട് ഉറങ്ങാ മതിയാകും കാരണം ഇന്ന് രാവിലെ നേരത്തെ എണീറ്റാണ്
ആഹ് അത്ശരി അപ്പൊ ചോറുണ്ണണ്ടേ
വൈകുന്നേരം കിടക്കണേന് മുമ്പ് ലേശം തിന്നണ് അതോണ്ട്-
ഉം ഉം ഉം ഉ അത്ശരി ഇതാണ് ഇവൻ ആഹ് പകല് ഒന്ന് ഉറങ്ങും പിന്നെ എന്താ രാത്രി ഇനി ഇപ്പ ഈയൊരു സമയത്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നഞ്ഞി നാളെ എടേൽ ഒന്നോണരും പാല് കുടി അങ്ങനെ ഉറങ്ങും പിന്നെ കാലത്തെണീക്കുള്ളൂ
ആഹ്ശരി വന് പിന്നെ മൂന്ന് വയസ്സ് കഴിഞ്ഞണ് പകല് മുഴ്- വെയിലത്ത് കളിച്ചു നടന്നാട്ടെ ക്ഷീണം വന്നിട്ട്
മൂന്ന് വയസ്സ് കഴിഞ്ഞു ബാലവാടികൊക്കെ പോണോണ്ടോ
ആഹ ഒരു കൊല്ലം പോയി ഇപ്പൊ ഞാൻ എൽ കെ ജി ചേർത്താന്ന് വിചാരിച്
എ എന്നാ അത് മൂന്ന് വയസ്സ്
മൂന്ന് വയസ്സ് കൈഞ്ഞ് നാല് വയസ്സ് നാല് വയസ്സ് സ്സാവാനായിണ് മു മൂന്ന് വയസ്സ് പൂർത്തിയാവാനായി ഉം എൽ കെ ജി ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങള് നോക്യാ കാണുന്നോടത്താണ്
അതെ ആ അപ്പൊ കൊഴപ്പില്ല കുട്ടികളൊക്കെ ഉണ്ടോ അവിടെ കൊറേ കുട്ടികളുണ്ടോ പിന്നെ എത്ര ഒരു കുട്ടിയൊള്ളൂ
രണ്ട് മൂന്ന് കുട്ടികളുണ്ട്
മൂന്ന് കുട്ടികളുണ്ടോ അതെ
ഒരാൾ നാലിലേക്കാണ്
ആ ശരി
നാലില് നാലിലിപ്പോം യു. യു. എസ്. എസ് അല്ല എൽ. എസ്. എസ് ആണല്ലല്ലോല്ലെ
നാലില് എൽ. എസ്. എസ്
ആഹ് ഞമ്മള് പഠിച്ച അന്നത്ത മോഡല് ക്വ സ്റ്റ്യൻ പേപ്പറൊന്നല്ല ഇപ്പള്ളേ
ഏയ് നമ്മള് പഠിച്ചാർന്ന സമയത്ത് അന്നേങ്ങളൊക്കെ ഒരുപാട് മാറ്റണ്ട് ഇപ്പത്ത കു സിലബസും പഠിപ്പിക്കലും പഠിപ്പി ക്കണ ശൈലീം ബുക്കും എല്ലാം
ഞാൻ പിന്നെ അങ്ങനെല്ല പുസ്തകോം ഇതും മക് മക്കളെ പഠിപ്പിക്കേണ്ടപ്പ മൂന്നു പേരെംഞാനവിടെ പഠപ്പിച്ചു പക്ഷെ. ഈ എൽ. എസ്. എസി ഇപ്പയാ കേട്ടത് ഞാന് കേട്ടത് ഇപ്പഴാണ്. എൽ. എസ്. എസിന്റെ കൊസ്റ്റ്യൻ ഇങ്ങനെ എൽ എസ് എസ് കിട്ടിയ ഒരു മാർ ക്കിന് കുട്ട്യേക്ക് പോയി രണ്ട് മാർക്കിന് കുട്ട്യേക്ക് പോയി അ പ്പം ഞാന് നമ്മള് പഠി ച അന്നത്ത പോലെ വെൺവെട് ക്യുഎസ്ടിയനായിട്ടാണ് വരുന്നെന്നാണ് ഞാനിപ്പളും വിചാരിച്ചി അപ്പൊ ഇപ്പൊ പറഞ്ഞ് കേ പേ അങ്ങനെയല്ലാ ക്വസ്റ്റ്യൻ വരുന്നത് ബുദ്ധിമുട്ടുള്ള കൊസ്റ്റിനുകളാണ്.
ഉം എന്താണ് നമ്മള് പഠിക്കണ സമയത്തും എന്താ വൺവേടും അല്ല കൊർച്ച് അ അല്ലാത്ത കൊസ്റ്റ്യൻസു ഇണ്ടാർന്നു ഞാൻ പഠിക്കുമ്പഴക്ക എണ്ടാർന്നൂട്ടാ.
ആഹ് ആഹ് ആഹ് ശരി. ഞാനിപ്പം ആഹ് പത്ത് കൊല്ലക്ക ആയിണ്ടാവും പ്ലസ്ടു കഴിഞ്ഞിട്ട്.
എന്ത് എൽ. എസ്. എസ്. കഴിഞ്ഞിട്ടൊ?
അത് പ്ലസ്ടു പ്ലസ്ടു കഴിഞ്ഞെട്ട്
ആഹ് പ്ലസ്ടു ഞാനും വിചാരിച്ച് എൽ എസ് എസ് ഇത് പത്ത് വർഷാച്ചാ
പഠിപ്പിന്റെ അതീന്ന്ട് പോന്നാ പിന്നെ അമ്മളയ്ക്ക് പിന്നെ വല്ലാതെ പോക് ല്ലല്ലോ.
ഏയ് ഇല്ലല്ല ന്താണ് താത്ത വിചാരി ക്കണ പോലെന്നല്ല ഇപ്പൊ ഫുള്ള് കുട്ടികളുടെ പഠിത്തത്തിന്റെ സിലബസ് ഒക്കെ ഫുള്ള് മാറ്റാ ഞാനൊക്കെ ഇവനൊക്ക സ്കൂളിക്ക് ചേർന്നുണ്ടെങ്കി എങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കാനാന്ന് ആലോചിച്ചോണ്ടിരിക്ക്യ.
ആഹ് ആഹ് അത് ഞാനിപ്പോ ഓലെ പ്രൈവറ്റിലാണ് ചേർത്തിത് അപ്പൊ പിന്നെ അടുത്ത് സ് സാറെന്നെ പറ ഇപ്പത്തെ മക്കള് പഠിച്ചിണ്ടാക്കണേ ഇപ്പത്തെ മക്കള് മറ്റേ യന്ത്രങ്ങൾ കൊണ്ടാണ് കളിക്കണെന്നാ പറഞ്ഞത് യന്ത്രങ്ങള് ഇപ്പൊ ഒക്കങ്ങനെയാണ ല്ലോ ഫോണ് പിന്നെ കമ്പ്യൂട്ടറ് അങ്ങനെ അങ്ങനെ അങ്ങനായിട്ട് ടാബ് അങ്ങനൊയിട്ടാണല്ലോ ഉം ഇതായി വരുന്നത് അപ്പ ഈ മക്കള് ഇതില് കണ്ടാട്ടാണ് ല്ലോ ഒക്കെ വേഗം വേഗം ക്യാച്ച് ചെയ്യാ നമ്മള് അന്നത്തെ നമ്മള് അന്നത്തെ പോലെ കൂടുതൽ ആലോയിക്കാനൊന്നു നേരപ്പല്ലല്ലോ. ര് കാര്യത്തിലും. ഒരു വർക്ക് കിട്ടിയാ തന്നെ അത്രയും പെട്ടെന്ന് ടൈമിങ് വെച്ച് ചെയ്യക്കാണല്ലോ ഇപ്പൊ അപ്പോ ഓലെ സാറ് പറയ യന്ത്രങ്ങൾ കൊണ്ടാണ് മക്കള് കളിക്ക്ണെ അപ്പൊ അത്രയും കപ്പാസിറ്റി പോല ബുദ്ധിക്ക് വേണം.
അവർക്കിപ്പോ അതുകൊണ്ടന്നെ നല്ല
ആ
ഹലോ
ഹലോ കേക്കണില്ലേ? ഹലോ ആഹ് ആ ആ കേക്കണനില്ല
ആഹ കേൾക്കണണ്ട് ഞാൻ എന്റെ ഫോണിൽ അപ്പള ഒരു കോള് വന്നു
ആഹ് ശരി അപ്പൊ അങ്ങനെയാണ് മ മക്കളെ ബുദ്ധിക്ക് അത്രയും കപ്പാസിറ്റി വേണെന്ന പറഞ്ഞു
എന്താണ്
മക്കൾക്കെ മക്കള ബുദ്ധിക്ക് നമ്മള അന്നത്തെ ബുദ്ധി പോരാ നല്ല കപ്പാസിറ്റി തന്നെ വേണം
കപ്പാസിറ്റി തന്നെ വേണം പിന്നെ നമ്മക്ക് ഇപ്പത്തെ മക്കൾക്ക് ജനിക്കണ മക്കൾക്ക് തന്നെ ഇപ്പൊ കുറച്ചും കൂടി നല്ല വിവര ആദ്യത്തെ കുട്ടികളൊക്കെ അല്ലേ പറയണത് എന്താണോ വിശ്വസിക്കും അങ്ങനൊന്നല്ല ഇപ്പത്തെ മക്കള് അപ്പ അവർക്ക് അവരുടേതായിട്ടുള്ള ഇതുണ്ട് ഒരു ഇതിപ്പ ജനിച്ച മ മക്കൾക്ക് ന്നെ നമുക്കത് വേറെ നമുക്ക് മനസ്സിലാവണ്‌ണ്ട്‌ മുന്നത്തെ കുട്ട്യേളും ഇതും തമ്മിലുള്ള മാറ്റങ്ങള്
ആഹ ഉണ്ട് നമ്മ പണ്ടൊക്കെന്ന് പറഞ്ഞാല് മ മക്കള് പിന്നെ ഞമ്മള് എന്തെലും പറഞ്ഞാൽ അനുസരിക്കും കാര്യങ്ങളും പിന്നൊക്കെ ഒരു ഒതുക്കള്ള മക്കള ഇനി ആയി വരുമ്പളേ ഇപ്പ അതല്ല പോല്‌ വിചാരിക്കണതന്നെ ഓ സ്പോട്ടി നടക്കും
നടക്കണം വലുതായാലും സത്യം ഇപ്പ എന്റെ ഈ കുട്ടിന്നെ ആകെ ചെറുതാണോ ഒരു വയസ്സൊക്കെ ആവണ ആയിട്ടല്ലേള്ളു ഇപ്പ തന്നെ നമ്മളേന അവൻ നിയന്ത്രിച്ചൊട്ങ്ങി
ആഹ്
എന്താ അവന് ഫോണൊക്കെ കണ്ടാലേ ഫോൺ വേണം നമ്മൾ കളിക്കണ കണ്ട അപ്പൊ ഫോൺ വേണം ഫോണ് കിട്ടിയില്ലെങ്ങ അടിച്ച പോലെ അങ്ങട് കരയും അതാപ്പ കുറുമ്പ് അപ്പൊ വന്റെ അച്ഛനൊക്കെ പറയയും അത് കൊടുത്തിട്ട് ശീലാക്കിട്ട് നമ്മൾ കൊടുക്കണ്ട നമ്മൾ അടുത്തിരുന്ന് കളിച്ചാൽ മതി
ആ അതെ അതേപോലെ തന്നെ നമ്മള് കിടന്നുറങ്ങത് നോക്കി നിക്കക്കണെ കാരണം നഞമ്മളെല്ലാം കഴിഞ്ഞക്കാട് ഞമ്മള് ഉറങ്ങണ ടൈമിലാണ് ഒന്ന് മെസ്സേജ് വന്ന എന്താന്നൊക്ക നോക്കാ നമുക്ക് ടൈമ് കിട്ടണേ അപ്പൊ എന്താ ഞമ്മള് കിടക്കുമ്പോൾ ഇയാൾ ഫോൺകാണം അപ്പ ടൈമിൽ ഓൾകിടക്കുക നമ്മള് വീട്ടിലിരുന്ന് കാണല്ലോ അങ്ങനെയൊക്കെയാണ് എന്റെ മക്കളെ എന്റെ മക്കളെ അങ്ങന ഞാൻ ആദ്യം നിനക്ക് ഇത്ര മനുഷ്യയി ഇപ്പ എന്താ ഇങ്ങനെ ഉറങ്ങാൻ നേരം വൈകുന്നത് എനക്ക് ഒരു സംശയം പിന്നെ ഞമ്മൾ ഉറങ്ങും പോലെ ഉറങ്ങോളി നമ്മള എത്ര പോയി ആട്ട് ഉറങ്ങിക്കോളി കടന്നോളി ചോറ് തിന്നോളി സ്കൂളില് രാവിലെ എണീക്ക് എത്ത് പറഞ്ഞാലും ഇവല് പോയി ഉറങ്ങൂല പിന്നെ ഞമ്മള് കിടക്കാനും വേണ്ടി വ- നമ്മള് കെടന്നാ ഓള് എന്താ ഇന്ററസ്റ്റാന്നാ കിടക്കാന് ഇതാണ് സംഭവം പക്ഷെ അങ്ങനെ എനിക്ക് മനസ്സിലായി പിന്നെ അങ്ങനെ മനസിലായ
അതെന്താ വച്ചാ നമ്മ അപ്പൊ നമ്മള് കെടക്കുമ്പോഴാണ് നമ്മള് ഫോൺ എടു കില്ല അപ്പൊ ആ സമയത്ത് അവർക്കും പോണം ഒന്ന് നോക്കാലാ
ആ ഫോണ് നോക്കാ അയിനാണ് ഓർ ഉറക്കം വന്നാലും ഉറങ്ങൂല ഇത് കാത്തു നിക്കാണ് ഞമ്മൾ ഉറങ്ങണത് കാരണം ഫോൺ എടുക്കുംന്നുള്ള ചിന്തയാണ് അവര് അങ്ങനെ പിന്നെ ഞാന് ഫോൺ ഫോണ് ഒഴിവാക്കി യന് ശേഷം പിന്നെ ഓര് പോയി കിടക്കല്ല്തുടങ്ങി
എന്ത് വന്നാലും പിന്നെ ആ ടൈമ് ഫോൺ എടുക്കൂലാ ഓൻ ഒറങ്ങണെ നോക്കി നിക്കൂലോ ഇറങ്ങയിട്ടേ പിന്നെ ഫോൺ എടുക്കു കുള്ളൂ ഫോണ് ദൂരെ കൊണ്ടേ വെക്കും അപ്പോ ഒരേര് വിചാരിച്ച് ഫോൺ ഇപ്പോ എടുക്കു ല്ലാ ഉറങ്ങാനയിക്കു വിചാരിച്ചാ പിന്നെ ഞാൻ റൂമിലെ ഫോൺ വെക്കൂലാ അങ്ങനെനങ്ങനെ ഉറങ്ങി കഴിഞ്ഞ് പിന്നെ ചിലപ്പോ ഞാൻ ഉറങ്ങി പോ അല്ലെങ്കിൽ ഫോൺ എടുക്കു പിന്നെ ഹസ്ബന്റ് കുളിക്കാന് ക്കെണ്ടാവും അങ്ങനൊക്കെ ആവുമ്പോഴാണല്ലോ അമ്മള് കൂടുതല്
എടുക്കും പിന്നെ നമ്മക്കും ഫോൺ എടുത്ത്കഴിഞ്ഞാൽ പിന്നെ ഒർ അങ്ങനെ കിട്ടില്ലാട്ടോ അത് വേറെ കാര്യം
ആ അതെ അത അത് അങ്ങനെയാണ് ഞമ്മള് ഫോൺ ഇട്ത്തിട്ടില്ലേ നമ്മള് പെ പെട്ടെന്ന്റങ്ങി പക്ഷെ ഫോൺ ഇടുത്തായി എത്ര നേരം ഞമ്മൾ നോക്കിരിക്കില്ലേ
ആ അമ്മക്കതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ വേറെ വേറെ ഒരു മെസ്സേജ് നോക്കിണ്ടെങ്കിൽ നമ്മള് വിചാരിക്കും ആ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കേറിയോക്കാന്ന് അതിലൊരു റീല് കണ്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഇങ്ങനെ റീലുകൾ കണ്ടോണ്ടേയിരിക്കും
അതെ ആ റീൽ കാണ്ണത്
ഇവിടെ പത്ത് മണിയൊക്കെ ആവുമ്പളേക്ക് ഞാ ങ്ങള് കെട്ക്കും എന്നിട്ടന്താ ഞാൻ പന്ത്രണ്ടര ഒരുമണിയൊക്കെയാവും ഉറങ്ങാന്
ആ അയ്തെയ് പ്പൊ ഇൻക്ക്പ്പൊ ഹസ്ബന്റ് വിളിക്കാണ്ട്ന്നാലും ഞമ്മള് സൊട്ടുകളാണ് കാണണെങ്കില് വിൽക്കാള്ളവരെ അവടെ നിർത്തി ഇതമ്മൽ കൂടാണ് ഇതൊന്ന് കഴിഞ്ഞ അങ്ങനെ നീക്ക് ച് നീക്കി നീക്കി പോവാണ് ടൈം പോണതും വിളിക്കാളൊന്നും നമ്മളെ മൈന്റിൽ വരൂല
വരില്ല അതന്നെ
ആയിനും വേണ്ടി യൂട്യൂബ്എടുത്തട് കാര്യായി മറ്റുള്ള വാർത്തകളൊക്കെ കാണെങ്കിൽ നമ്മളൊരു ലിമിറ്റുണ്ടാവും അയാത് കഴിഞ്ഞ നമ്മള് ഇതായി ഷോർട്ടും റീൽസൊക്കെയാണ് ഭയങ്കരായിട്ട് നമ്മള ഇതാക്ക്ണെ
അതെ പിന്നെ എന്താണ് ഊണൊക്കെ കഴിക്കാൻ ആയോ
ആ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട്ണ്ട് നങ്ങളിപ്പോ ഒമ്പതാം പത്ത് മണി ക്കെ ആവുമ്പത്തേന് കെടക്കും
അ എല്ലാരും വീട്ടില് മക്കളും താത്തിം മാത്രൊള്ളു
ആ ഞാന് ഇപ്പ എൻറെ വീട്ടിലാ ഉള്ളത് ഇപ്പ നാളെ എൻ്റെവിടെക്ക് പോണം അവിടെ എത്തിയാ പിന്നെ ഞാനും എൻ്റെ മൂന്ന് മക്കളെ ഉണ്ടാവുള്ളു പിന്നെ അടുത്തു തറവാടുണ്ട് തറവാട്ട് വീട്ടിൽ എല്ലാരും ഉണ്ട്
അതെ ഭർത്താവ് ഗൾഫിലാ
ആ ആ വേറെന്താ
സ്കൂളൊക്കെ തുറക്കാറായില്ലേ നാളെ എന്നാ തുറക്കണെ മറ്റന്നാളോ
മറ്റന്നാള് തുറക്കും പിന്നെ പ്രൈവറ്റ് ആയതു കൊണ്ട് മോന് മൂന്നാംന്തിയ തുറക്കണത്
ഉം ഉ
മോക്ക് നാളെ തുറക്കും മറ്റന്നാളെ തുറക്കും ഇനി നാളെ പോകണം
ഉം ഉം ഉം
ഉം ഏതാലും രണ്ട് മാസത്തെ വെ വെക്കേഷൻ അങ്ങനങ്ങോട്ടു കഴിഞ്ഞു അ ആ എന്നാ ആയിക്കേട്ടെ